ഓ
ആ ഹലോ? ഹലോ കേൾക്കുന്നുണ്ടാ? കേൾക്കുന്നുണ്ടോ?
ആഹ് എനിക്ക് കേൾക്കണ്ട്, അങ്ങട് കേൾക്കണില്ലേ? ആഹ് ഇവിടെ നല്ല മഴയ.
ആഹ് ഇങ്ങോട്ട് കേൾക്കുന്നു.
ആഹ് ആ അപ്പൊ ഞാന് ആ അവിടെ റേയ്ഞ്ചിന്റെ പ്രോബ്ലംണ്ട് വിജാരിച്ചി ഞാന് പിന്നെ സിറ്റവു ട്ട്ന്ന് ഇങ്ങട്ട് എറങ്ങിയിരിക്കെണ് മുറ്റത്തേക്ക് എറങ്ങിരിക്കെണ്.
ആഹ്, ആഹ്
അവിടെ മുന്നില് ഷീറ്റ് കെട്ടിയിട്ടുള്ളൂ. പിന്നെ നീല ഷീറ്റ് കെട്ടിണ്ട്. അപ്പൊ അയിന്റെ അതുകൊണ്ട് നനയില്ല.
ശെരി.
അപ്പൊ ഉള്ളില് പോയ റേഞ്ച് തീരെ നല്ല മഴ ചാറണ് ണ്ട്. ഉ
ഉം.
അല് റേഞ്ചില്ല. തീരെ റേഞ്ചില്ല.
ഉള്ളില് തീരെ ഇഞ്ചിലറിയ വീടിന്റെ ആരെങ്കിലും കോള്, കോള് വിളിച്ചാ കട്ടാവും.
ആ ഉം.
പിന്നെ എന്താ വേറെന്താ ന്തക്കെണ്ട് എന്തുണ്ട് വിശേഷം.
വേറെ അങ്ങനെ ടൈമ് ആയാ ഒന്നും ഇങ്ങോട്ട് പറയാനായിട്ട് എന്റെല് കാണുന്നില്ലേ.
ആഹ് ആയിക്കോട്ടെ, ആയിക്കോട്ടെ പറയാ, പറയാ.
ഓ പിന്നെ വേറെന്തല്ലാ വിശേഷങ്ങളൊക്കെ.
വേറെന്താ അങ്ങനെ പോണു. പിന്നെ ഇസ്കൂള് അവധിയായപ്പോ ടൂറ് എങ്ങടെലും പോയിരുന്നോ?
സ്കൂള് ആ പിന്ന ഇവിട ഹാതിരപ്പള്ളി പോയിക്കായിരുന്നു ഞങ്ങള്.
ആ ആയിക്കോ ഫസ്റ്റേം പറയല്. അലോ?
ആഹ്, ആഹ് ഹലോ?
ടൂറ് പോയിരുന്നില്ലേ. ആ പോയിരുന്നില്ലേ.
ആ ടൂറിന് പോയിരുന്നു. പിന്നെ നല്ലത പിന്നെ അത് പിന കല്ലുമുള്ളത് ഒരു ട്രക്കിങ് ആണ് ഒരു സ്ഥലം അത് ട്രക്കിങ് ആണ്.
ആഹ് അയ് ശെരി.
അപ്പൊ ങ്ങനെ നമ്മ കൊറെ തായോട്ട് എറങ്ങാനുണ്ട്. അങ്ങനെ എറങ്ങുമ്പ കല്ല്, മുള്ള് അങ്ങനെ ത്തെ സംഭവങ്ങള്ണ്ടല്ലോ. അതിങ്ങനെ എറങ്ങാം ഭയങ്കര ബുദ്ധിമുട്ടാ. ക്ഷെ താഴെ എത്തിയാല് നല്ല വ്യൂവാ.
അതെ. ആഹ്, ആ അത് ശെരി. ആഹ്.
ആഹ്.
മക്കളെരുപാട് ഇങ്ങനെ ബസ്സിനാണോ അതോ ട്രാവലറിലോ.
ട്രാവലറില് ങ്ങള് ഫാമിലി എല്ലാരും കൂടി പോയതായിര്ന്ന്.
ആ അവിടെ ഹസ്ബന്റെ ഏട്നും വൈഫ് എല്ലാരും ഉണ്ടാവുലെ.
ഹസ്ബൻഡൊന്നല്ല എൻ്റ വീട്ട്ന്നാ പോയെ എന്റെ ഉമ്മയും. മ്മാന്റെ ആങ്ങമാരും പിന്നെ പെണ്ണുങ്ങമാരും മക്കളും അങ്ങനെല്ലാരും കൂടി-
ആഹ് ആഹ് അത്ശരി ആഹ്.
ആഹ്.
ആഹ് ഞങ്ങള്തും.
എന്നിട്ട് പിന്നെ ഫുഡൊക്കെ ഞങ്ങൾ ആഹ്
ഫു ഫുഡൊക്കെ കൊണ്ടയിരുന്നോ ഫുഡൊക്കെ കൊണ്ടായിരുന്നോ
ആഹ് ഫുഡൊക്കെ ഞങ്ങള് പിന്നെ ബിരിയാണി ആക്കിട്ട് ആഹ് ബിരിയാണി ചെമ്പിലാക്കിട്ട് അങ്ങനെ കൊണ്ടോയിരുന്നു. പിന്നച്ചാ രാവിലെ ആഹ് ചപ്പാത്തിയും ഏഹ് ചിക്കൻ കറിയും തിരിയും
ആഹ് ആഹ് ആഹ് അത്ശരി അതൊക്കെ പിന്നെ പുറ അതുകൊണ്ട് പിന്നെ പോറത്തിത്തെ ഫുഡ് വാങ്ങേണ്ടി വന്നില്ല അല്ലേ
ആഹ് ആഹ് അതെ പുറത്തിത്തെ ഫുഡ് ഇത് മിക്കവാറും നമ്മളിങ്ങനെ പുറത്ത് പോകുവാണെങ്കില് ഞങ്ങൾ അധികം അന്ന് കഴിക്കാനുള്ള ഫുഡ് ഞങ്ങൾ കയ്യിൽ കരുതും
ആഹ് അതെ അതെ നല്ലതാണ്
പിന്നെ രണ്ടിസം പിന്നെ ഉം പിന്നെ ഏഹ് ഉള്ളത് ഇപ്പം പുറത്തുനിന്ന് വാങ്ങേണ്ടി വരോല്ലോ അങ്ങനെ
ആഹ് അത്ശരി ഞങ്ങളും ഇതുപോലെ ഞങ്ങള് അമ്പലങ്ങൾ കൂടെ പോയത് അമ്പലങ്ങളിലൂടെ
ആഹ് ആഹ്
മൂന്ന് ദിവസത്തെ ടൂറായിരുന്നു മൂന്ന് ദിവസം പോയിരുന്നു മൂന്ന് ദിവസം അപ്പോ
ആഹ് ആഹ് അത്ശരി
പിന്നെ ഫസ്റ്റത്തെ ദിവസം ഞങ്ങള് പിന്നെ രാത്രി ഇവിടുന്ന് രാത്രി മൂന്ന് മണിയൊക്കെ ആയപ്പോഴ ഞങ്ങൾ പോയത് രാത്രി പുലർച്ചക്ക്
ആഹ് ആഹ്
അപ്പോ ഫസ്റ്റ് ദിവസം രാവിലെ ചായ കുടിക്കലത് മാത്രം കഴിയി കരുതി പിന്നെ ആ സമയത്തൊക്കെ അപ്പം നമ്മള് എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി വെക്കാൻ നല്ല റിസ്കല്ലെ പിന്നെ ഞങ്ങൾക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം മുന്നെ ശേഷം നമുക്ക് ഉണ്ടാക്കാനും പാടില്ല അപ്പോ തലേ ദിവസം ഭക്ഷണമായിരി
ആഹ് ആഹ്
അപ്പോ അമ്പലത്തിലൊക്കെ പോകുമ്പോ താലേ ദിവസത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല നമ്മള് രാവിലെ എടക്ക് ഉച്ചക്ക നല്ല നമ്മള് ഇണ്ടാക്കണം ചിക്കനോ മീനോ അങ്ങനത്തെ ഒന്നും പറ്റില്ല
ആഹ് ആഹ്
അതുകൊണ്ട് ഞങ്ങള് രാവിലെ ചപ്പാ ചപ്പാത്തി ഉണ്ടാക്കി രാവിലെ എണീറ്റിട്ട് പിന്നെ കടലക്കറി ഉണ്ടാക്കി അങ്ങനെ ഒരു സമയത്ത് കഴിക്കാൻ ഏഹ്
പൊറത്തുത്തെ ഫുഡും കഴിക്കാൻ പാടില്ല അന്നേരം
പുറത്തത്തെ ഫുഡ് കഴിക്കാൻ പറ്റും കൊഴപ്പൊന്നുമല്ല നമ്മൾഈ ദൂരയാത്രയൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും പുറ കഴിക്കേണ്ടി വരുല്ലോ പക്ഷെങ്കില് ചിക്കനോ മീനോ മുട്ടേ മാംസങ്ങളോ ഒന്നും പറ്റില്ല
അത്ശരി
ആഹ് അമ്പലത്തി ചെന്ന് നമ്മള് തൊഴുത് പോറത്തിറങ്ങി കഴിഞ്ഞാലുള്ളൂ പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റാ അല്ലാതെ അമ്പലത്തില് നമ്മളെ ഭക്ഷ കഴിച്ചിട്ട് നമുക്ക് ഉള്ളിൽ കയറാൻ പാടില്ല അങ്ങനെണ്ട് എല്ലാ അമ്പലത്തിലും അങ്ങനെയാണ്
ആഹ ആഹ്
അപ്പോ ഒരു ദിവഒരുനേരത്തിനുള്ളത് കോണ്ടോയി പിന്നെ മൂന്ന് ദിവസല്ലേ പിന്നെ ബാക്കി ഫുള്ള് ഹോട്ടലിനായിരുന്നു ഹോട്ടൽ ഭക്ഷണം തന്നെയായിരുന്നു
ആഹ് ഈ ഹോട്ടലത്തെ ഭക്ഷണം എല്ലാർക്കും പിടിക്കുകയില്ലേ അത് വിചാരിച്ചാ ഞങ്ങള് പോമ് പിന്നേടേയും പോമ്പോ ബാക്കി ഫുഡ്ണ്ടാക്കി ആഹ് ഫുഡൊണ്ടാക്കി കൊണ്ടോന്ന ആഹ് പിന്നെ പിറ്റേന്ന്ള്ള ദെവസോക്ക പിന്ന വേറെ രക്ഷ യില്ലാലപൊറത്തൂന്ന് വാങ്ങ ല്ലാതെ
അതോ നമ്മടെ നാട്ട് ഭക്ഷണംല്ലേ ദൂരെ ഇണ്ട് മൂന്ന് ഇവിടുന്ന് ഒരു ദിവ ദിവസം ഒന്നര തന്നെണ്ട് നമ്മള് ഒരു ദിവസത്തിലാണ്ട് അങ്ങട് ണങ്കി ഒര് അല്ല പത്ത്പന്ത്രണ്ട് മണിക്കൂറ്ണ്ട് അമ്മളിവിട്ന്ന് അങ്ങടെത്തണെങ്കി ഇത്ര അത്ര ലോങ്ങ് സ്ഥലാണ്
ആഹ് ആഹ്
അപ്പ നമ്മളവിടത്തെ ഭക്ഷണൊന്നും നമക്ക് പറ്റില്ല നമ്മളവിടത്തെ ഭക്ഷണങ്ങളൊന്നും അല്ലവിടെ അവിടെ
ആഹ് ആഹ്
അവിടെ പിന്നെ തമിഴന്മാരാവോണ്ടെ ഭക്ഷണത്തിനൊക്കെ മാറ്റങ്ങളുണ്ട്
ആണല്ലേ അതാണ് ഞമ്മള് പൊറം നാട്ടിലേക്ക് പോകുമ്പം പിന്നെ അങ്ങനെയാണല്ലോ
അതെ അതെ ഔ വെള്ളൊക്കെ നമ്മളെ നാട്ട്ന്ന് വിട്ടാ അയിന്റെ രുചിയൊക്കെ വെള്ളത്തിന്റെ രുചിയൊക്കെ പോയി
വെള്ളം അതാണ് വെള്ളോത് കുടിക്കാനാവൂല എന്തല്ലോ
വെള്ളൊക്കെ ഉപ്പിന്റെ രുചിട്ടോ ഉപ്പ് ഉപ്പിന്റെ രുചിയാണ് നമ്മള് ഭക്ഷണം കഴിച്ചിട്ടാ വെള്ളണ്ട് കുടിക്കും വെള്ളം കുടിച്ചാനാവാതെ കഴിച്ചതൊക്കെ ഇങ്ട്ടന്നെ പോരും തോന്നും ഏഹ്
അതന്നെ ഇത് എത്രായി ഒന്ന് നോക്കിയേ
ആഹ് ആയിട്ടില്ല ഇല്ലടാ ഇല്ലോ ടൈമായിട്ടില്ല ഞാൻ നോക്ക്‌ണ്ട് ഞാൻ നോക്ക്ണ്ട്
ആഹ് ആഹ്
ഉം അങ്ങനെക്കേണ് ഭാ ഉം അങ്ങനെക്കെണ് മ്മളെ വീട്ടിന്ന് പോയി നമ്മടെ നാട്ട് നാട്ട്ന്ന് പോയി കഴിഞ്ഞാല്
അത് ന്നെ നമ്മടെ നാട് വിട്ട് കഴിഞ്ഞാ പിന്നൊക്കെ കണക്കന്നെ ഭക്ഷണൊക്കെ ഇണ്ടാക്കണം
അതെ അതെ പിന്നെ ഭക്ഷണോ എല്ലാം കണ്ക്ക
പിൻ അതന്നെ ചെൽപ്പോ ഓര്ക്ക് ഇങ്ങോട്ട് വരുമ്പോ ചെൽപ്പോ ഓർക്കും അങ്ങൻതന്നായിരിക്കും അതെങ്ങനെന്ന് അറിയില്ല
ആഹ് ഇങ്ട്ട് വരുമ്പോ അവർക്കും അങ്ങനെ തന്നെയിരിക്കും അവർക്കും അങ്ങനെ തന്നെയിരിക്കും അതെ അതെ
ആഹ് ആഹ്
നമുക്ക് നമ്മള നാട്ട്ന്നെള്ളു കിട്ട വേറെ എവിടിം ചെന്നാ ല്ല
വേറെ എവിടെയും ചെന്നാലൊന്നും കിട്ടൂല്ല ചെലെ അല്ല ചെലെ കാല കിട്ടുന്നുണ്ട് ചെലത് പക്ഷെ അപൂർവങ്ങളിൽ ആണെന്ന് മാത്രം
അതെ അതെ ചെ ചെലെ സ്ഥല നമ്മളെ സ്റ്റേറ്റന്നെ വിട്ടു പോയി കഴിഞ്ഞാലേ
ആഹ്
പിന്നെ ഭക്ഷണങ്ങളും മാറുകളല് മാറല്ലേ
അത് തന്നെ പക്ഷെ ചെലെ സ്ഥലത്ത് നല്ല ഫുഡ് കിട്ടുന്ന സ് സ്ഥലങ്ങള്ണ്ട് അങ്ങനെ ഞങ്ങക്ക് നല്ല ആഹ് നല്ല കി ട്ടീക്കിണ്ട് പക്ഷേ അത് കൊറവാന്ന് മാത്രം അത് കണ്ടുപിടിക്കാന് ഭയങ്കര പണിയാ അത് തന്നെ
പിന്നെ നമ്മള് വ നാ വീട്ടില് വന്ന് കുളി കഴിഞ്ഞ് നമ്മളെ ഭക്ഷണണ്ടാക്കി കഴിച്ചാലുള്ളൊരു സുഖം
കയ്ച്ചാ അതൊരു ബേറരു സുഖാ. ബതാട്ടിലെത്തീറ്റ് ആഹ് സത്യണത്.
ആഹ് ഹ ഹ ഹ.
ആഹ് പിന്നെ വേറെന്തെല്ലാ?
വേറെന്താ മക്കള് വന്നോ?
മക്കള്ന്ന്‌ പോയില്ല സ്കൂള് പോയിറ്റില്ലല്ലോ.
അല്ല ല്ല അടുത്ത വീട്ടിക്ക് തറവാട്ടിക്ക് പോയതാണ്ന്ന
ഇല്ല ഇല്ല അത് ക്ക് നോക്കണ്ട ചെൽപ്പം വെഴുകുന്നരൊക്കെ ആയിറ്റൊക്കെര്ക്കും വെര. അവര് ആ വന്ന് ഭക്ഷണം കഴിച്ച്.
ആഹ് അവടെ നല്ല കളിയാവുലേ?
ആഹ് ബടന്ന് നല്ല കളിയാ അതപ്പോ നോക്കണ്ട അക്ക കൊർച്ച് കഴിഞ്ഞിട്ടൊക്കെയ. ഒരു വരു ചെലപ്പോ തറവാടായതോണ്ട് ഓര് ആട് തന്ന ഭക്ഷണം കഴിക്ക്യും.
ആഹ് അവിടന്നന്നെ കഴികും ചെയ്യും ആഹ് അവിടാരാ? അവിടെ ആരൽല്ലത് അനിയന്റെ ഭാര്യ.
ആടെ ഭർത്താവിന്റെ ഉമ്മ ഉപ്പ പിന്നെ. അനിയന് അനിയൻ്റോള്.
ആഹ്.
ഓരോ ഒരു മോള് ആ പിന്നെ രണ്ട് പെങ്ങമാരണ്ട്. കെട്ടിക്ക്യാത്ത രണ്ട് പങ്ങന്മാര്ണ്ട്.
ആഹ് കല്യാണം കഴിച്ചിട്ടില്ല.
ഇല്ല കെട്ടിക്കാത്ത രണ്ട് പേർ പ്പൊര് പഠിക്ക്യ, ഒരാള് ഡിഗ്രി ഫസ്റ്റ് ഇയറും ഒരാൾ സെക്കൻ്റിയറിനും പഠിക്ക്യ.
ആഹ് അപ്പ പിന്നെ അവര്ക്കാ ളായി അമ്മായിമാരും ഉണ്ട്.
ആ തെ ഹ. പിന്നെ ഞമ്മള് പ ത്ത് മക്കളാണ്. ഹസ്ബൻ്റിന് ആ ഹസ്ബൻ്റിനുമ്മാക്ക് പത്തു മക്കളാണ്.
ആഹ് ആ വല്യ കുടുംബാ.
ആ അതെ. വല്ല്യ കുടുംബം അപ്പൊ പിന്നെ കെട്ടിച്ചോരൊക്കെ എല്ലാരും കൂടെക്കെ വന്ന് എന്തെങ്കിലൊരു പരിപാട്യക്കെ ണ്ടെങ്കില് വല്ല്യ കല്യാണപ്പൊര പോലെ. വീട്ട്തന്നെ എന്തെങ്കിലും പരിപാടി ണ്ടെങ്കില് വീട് ഫുള്ളായിറ്റ് ആളായി. ഓരോന്നോരോ മക്കളും ല്ലാരും ഇല്ലേ രസാണ് അങ്ങനെ എല്ലാരും കൂടെ
ക്കോട്ടെട്ടോ എന്നയിക്കോട്ടെ കട്ടെയ്തോ ഓക്കെ ഓക്കെ.